ഹലോ
ആ സുഖല്ലേ ആ ഇപ്പ കേൾക്കണില്ലേ സുഖല്ലേ ആ എന്താ വിശേഷം ചായ ചായ ഒക്കെ കുടിച്ചോ
ആ ചായ കുടിയൊക്കെ കഴി പിന്നെ അവിടെയോ
ആ ഇവിടെ കഴിഞ്ഞു ഇവിടെ നാല് മണിക്ക് കുടുക്കും ചായയൊക്കെ നാരത്തെ കൊടുക്ക നേരത്തെ കുടിക്കല്
ആ കുടിക്കും കുടിക്കും
ആ കടിയൊക്കെ വേണോ?
ആഹ്
ആ ഇപ്പ അവിടുത്തെ കാലാവസ്ഥൊക്കെ എങ്ങനെണ്
ഇവിടെ ഭയങ്കര മഴയാ മഴയും കാറ്റുവാ
അതെ ഇടി ഇടിവാളൊക്കെ ഉണ്ടോ?
ആ ഉണ്ട്ണ്ട് ഉണ്ട്
ആ ഞങ്ങളിവിടെപ്പ ഇന്ന് ആ ഉച്ച ഉച്ച കൈയ്യോളം നല്ല വെയിലായിരുന്നു
ആണല്ലേ ഇവിടെ ഭയങ്കരമഴ രാവിലെ തൊട്ട്
അ ശരി അപ്പ പുറത്തൊക്കൊ ഒന്ന് ഇറങ്ങാൻ പറ്റിയണ്ടാവലോ ഇപ്പൊന്ന്
ആ അതെ അതെ
പ്പ ശരി പുറത്തു കൊണ്ട ആവശ്യത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിക്ക ക അ മഴ തുടങ്ങിയിട്ടല്ലേള്ളു ഇപ്പൊ വേനൽ മഴ മഴ അടുത്തും കൊണ്ടിരിക്കാണ് ഉം
ക്ക്
അതെ ആ അപ്പൊ കായലിന്റെ ഒക്കെ പുഴയുടെക്കെ അടുത്ത ഉം ആ എന്നയും വെള്ളം ഇല്ലേ മഴ പെയ്ത തുടങ്ങിയപ്പോക്കന്നെ ഇങ്ങനെ ആയപ്പോ അപ്പോ നല്ല മഴൊക്കാവുമ്പോ നല്ല ബുദ്ധിമുട്ടല്ലേ ക്കാരം
അതെ അതെ ഭയങ്കര ബുദ്ധിമുട്ട് പക്ഷെ മാറുന്നുണ്ട് പെയ്യുന്ന സമയത്ത് ഭയങ്കരയിട്ട് നിപ്പുണ്ട്
അത് ശരിയാകും മഴ നല്ലോണം കൂടുമ്പോളൊക്കും അവിടുന്ന് മാറില്ലാണ് വീട്ടിൽന്ന് മാറുവോ
ഇല്ലല്ല അങ്ങനത്തെ അവസ്ഥയൊന്നും ഇല്ല
ആ
ഉം ഉം ഇവിടെ ഒരു തോർ തീച്ചല്ല ഇങ്ങനെ പെയ്തോണ്ടേ ഇരിക്കാ മഴയുടെ ശക്തി കുറഞ്ഞാലും മഴ ഇങ്ങനെ പെയ്തോണ്ട്‌രിക്ക്യാ
ആ അത് ശെരി ഇവിടെന്ന് നല്ല വെയില്ണ്ട് ഉച്ച ഞ്ഞാട് അവ്ട്ന്നൊരു മൂടലും ചെറിയെര് ചാറലുംണ്ടായ്ന്നു ഇവിടോക്കാെ കൊർച്ച് ദിവസായിട്ട് മഴെ പെയ്തിട്ട് ഇപ്പ അങ്ങനെ മഴെന്നുംല്ല ഇല്ലല്ല കൊറവാണ് ന്നാ നല്ല വെയിലില്ലേനും
ആ പക്ഷെ ഇവ്ടെ മഴ മഴ നിർത്ത്ന്നില്ല ഇങ്ങനെ പെയ്തോണ്ടേ ഇരിക്ക് അത് തുണി പോലും കഴ്കാൻ പറ്റാത്ത അവസ്ഥയാ ഊം
ഇവിടെ ത് വേനൽമഴങ്ങനെ എടക്ക് കിട്ടാേണ്ടന്നെ ചൂടിനൊക്കെ ഒരാശ്വാസണ്ട്
ഉം ഉം ആ ചൂട് നമുക്കാർക്കും സഹിക്കാൻ പറ്റാതിരി
ആ അത് ചൂട് നല്ല ചൂടേയ്ര്ന്നു അപ്പൊ ഇപ്പൊ മഴെയ്തപ്പോ ചൂട്നൊക്കെ പ്പ ആശ്വാസണ്ട് എന്നാൽ ഞമുക്കൊന്ന് വെയില എത്തിടാനോ അപ്പ അങ്ങനത്തെ എന്തെങ്കിലും ഉണക്കാനോ അങ്ങന ത്ത അത്ര വെയില ഇല്ലായിനും ഇപ്പൊ. അങ്ങൻത്തൊരു മൂടിയൊരു കാലാവസ്ഥി കൂടെ ഇപ്പൊ പോണം ഇപ്പൊ മഴ പെയ്തൊണ്ടെന്നെ കുട്ട്യേൾക്കൊക്കെ ഇപ്പ ജലദോഷം കാര്യങ്ങളൊ
ആഹ് കുട്ട്യൾടെ കാര്യ പ്രശ്നം അല്ല ഇപ്പ മഴ സമയത്ത് അസുഖങ്ങൾ വന്നല്ലേ ഉം
ആഹ് അഅ് ശെര്യാണ് പിന്നെ മാറാൻ പാ ഇങ്ങനെ
കാണാം
ഓ ഇപ്പ ഈ പെട്ടണൊന്നും മാറൂല ഒരാൾക്ക് മാറുമ്പോൾക്ക് മറ്റാൾക്ക് വരും അങ്ങനെ വന്ന് കൊണ്ടാണോ പിന്നെ വേറെന്താ വിശേഷണം ആഹ് ഇവടെ ഞങ്ങള് നാല് പറ റബ്ബർ ണ് ഇബടിം മരങ്ങളൊക്കെ ആണ് ഇബടിം നല്ല കാറ്റിണ്ടാവും
ഓഹ് ഓഹ് ഇവിടെ പടിഞ്ഞാറ് പടിഞ്ഞാറ് ഏരിയയാണ് അപ്പം കാറ്റ് ഭയങ്കരായിട്ട് നമുക്ക്
ആഹ് ചെലേ ഭാത്തേക്ക് കാറ്റ് നല്ല ഇണ്ടാവും പുറത്തൂക്കും ന്നുണ്ടൊന്നും ഇറങ്ങിട്ട് ആഹ് എറങ്ങിട്ടുണ്ടാവല്ലേ ഉം
ഓഹ്
അപ്പൊ മഴ കാരണം ഇവിടെക്കെ നല്ല കൊതുകോ മീച്ചൊക്കെ തുടങ്ങിക്കണു
ഓഹ് ഞങ്ങള് നാട്ടിലില്ലായിരുന്നു ഇന്നിവിടെ വന്നതേ ഉള്ളു ഓഹ് അപ്പൊ ഇവിടെ ഭയങ്കര മഴ
ആഹ് ഈ ഈച്ചേ കൊതുകൊക്കെ
വിശ്വസിച്ചില്ല ഇവിടെ ഇത്ര മഴയാണെന്നേ
ആഹ്
അപ്പോൾ മനസ്സിലായി
ഉം ഇവിടിപ്പോ മഴ അങ്ങനെ തുടങ്ങിയങ്കിലാണ് നല്ല കൊതുകിണ്ട് മറ്റേ വേനല്ലായിട്ട് അങ്ങ് കൊതുക് ഇണ്ടായിന്നില്ല
ഓ ഇവിടെ കൊതുവിന്റെ അത്ര വല്യ ശല്യം ഇല്ല
ആഹ് ഇവിടെ നാല് പൊറ നറച്ച് മരങ്ങളും ആഹ് റബ്ബറൊക്കെന്നു ആഹ് റബ്ബറ് തോന്നുന്നുണ്ടന്നെ വൈന്നേരം ആയി കഴിഞ്ഞാൽ കോട്ടരുമ പു പ്പഴുവിന്റെ ശല്യണ്ട് അ ചെറീയെ ബ്ലാക്ക് കളർ
റബ്ബറില് ഇങ്ങനെ ചിരട്ട എന്തോ കെട്ടി വക്കത്തില്ലേ?
ആഹ് ചിരട്ടുണ്ട് ആ ചിരട്ടക്കെ കണി
വെള്ളം നിന്ന് ഇങ്ങനെ കൊതു ഉണ്ടാകത്തില്ലേ അപ്പൊ ഈ മ സമയത്ത് എന്ത് ചെയ്യും അതങ്ങനെ തന്ന ഇരി
ഇല്ല അത് മ മഴ സമയത്ത് അവരെടുക്കും കൗത്തിടും അങ്ങനെയൊക്കെ ചെയ്യും. അ പെട്ടന്ന് ക്കങ്ങനെ ചഴും പിന്നെ മഴ ആയി കഴിഞ്ഞാൽ ആദ്യക്കന്നു തുടങ്ങയിക്കാരം.
ഓ ഈസ ഓ കു കുട്ടികള് എന്ത ചെയ്യന്ന്?
കുട്ടികളൊക്കെ പഠിക്കണിണ്ട്.
പഠിക്കുന്നു
ആ ആഹ വല്യോൽ ചെറിയവരൊക്കെ ഉണ്ട് പിന്നെ ഏ അവിടെ എങ്ങനെ നല്ല ശക്തിയായിട്ട് പെയ്യിനിണ്ടൊപ്പോ മഴ
ചാറി നിക്ക്ന്നതേ ഒള്ളൂ
ആഹ്
പക്ഷെ നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല
ഉം പൊറത്ത് പോവണെങ്കിക്കെ ബുദ്ധിമുട്ടായി കാര
അതെ അതെ ആണാണ് പക്ഷെ മഴ പെയ്യണംന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു
അതെ ആഹപെയ്‌തപ്പോ ആ മഴ ഇവിടെക്കെ കാലാവർഷം തുടങ്ങാനാവ്ണൊള്ളൂ ഇഞ്പ്പോ സ്കൂള് തുറക്കലും മഴയും ഒക്കെ ഒരുമിച്ച്
ആ കുട്ടികള്ടെ കാ കാര്യാണ് ബുദ്ധിമുട്ട്
അതെ കുട്ടികളുടെ കാര്യം തന്നെയാണ് പിന്നെ പഴയ മായിരിക്കല്ല മഴയൊക്കെ നല്ലോം ഉണ്ടെങ്കി ഇപ്പൊ സ്കൂളിനൊക്കെ അവധി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ
ആ എന്നാലെ രാവിലെ എണീറ്റ് സ്കൂളിലൊക്കെ മഴ ത്തക്ക പോകുന്നതന്നെ അവർക്ക് ഒരു ബുദ്ധിമുട്ടല്ലേ
ആ നമ്മളൊക്കെ ചെറുപ്പ നമ്മളൊക്കെ പോന്ന ഇപ്പഴും മയ മഴയാണെങ്കില ഒഴിവുണ്ടരുന്നില്ലല്ലോ ഇപ്പൊ മക്കൾക്ക് പിന്നെ ഒഴിവൊക്കെ ഉണ്ടല്ലോ ഉം അതൊണ്ട് പിന്നെ ഓരോ ജില്ലകൾക്ക് ജില്ലകൾക്ക് അവധി കൊടുക്കുവല്ലോ മഴ കൂടിക്കഴിഞ്ഞാൽ
ആ എനിക്ക് അവധി കിട്ടിയിട്ടുണ്ടായിരുന്ന
ഉണ്ടാർന്നോ
മഴ കാരണം കോളേജ് പഠിച്ചപ്പ
ആ കോളേജിൽ കൊറച്ച് വലയ ക്ലാസ്സെക്കെ ആവുമ്പോഴല്ലേ
ആ
ച്ച് ന്ന ഇപ്പത്തെ പിള്ളേർക്ക് അയിതിനൊക്കെ സുഖാണ് പക്ഷെ ഇപ്പ ആ പഴയ മഴത്തപ്പല്ലപ്പോ സത്യം ഓരോ തോടും കായലും അങ്ങനത്ത കടന്നു പോകേണ്ട ആൾക്കാർക്കൊക്കെ ഈ കാര്യം ബുദ്ധിമുട്ടാകും
അതെ ഉം ഇടുപ്പ് ഇനിയും വലുതായിട്ട് പെയ്യാൻ വലിയ ചാൻസ്
ആ അല്ലെ മഴ തുടങ്ങി പിന്നെ പിന്നെ കുറച്ചിട്ട് മഴക്കാറോ നച്ച് മഴ കഴക്കാറണ്ട്
അതെ അതെ ഇച്ചിരി ചൂട് സഹിച്ചാലും ഇച്ചിരി മഴ കൂടുതൽ പെയ്താ നമു ബുദ്ധിമുട്ട് വരുന്നെ
ഞാനെ മഴ കൂ കൂടിയാലും ബുദ്ധിമുട്ട്ന്നെയാണ് പിന്നെ നമുക്ക് ഒന്നിനും പറ്റാത്തൊ അവസ്ഥ പുറത്തിറങ്ങാനും ഉള്ള ആഹ തുണികൾ ഉണക്കാൻ പറ്റില്ല ആകെ ബുദ്ധിമുട്ടതന്ന തുണികൽ ഉണക്കാന് തുണികൽ ഉണക്കാന്
അതെ അതെ
ഏ ഇനി സ്കൂളൊക്കെ തുറന്നാലേക്കെറ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണങ്ങാനൊക്കെക്ക ഭയങ്കര ബുദ്ധിമുട്ട്
ആ
ഇവിടെയൊക്കെ മക്കൾക്കൊക്കെ അടച്ചിക്കണ് അതൊന്നും തെരിയും തോന്നുന്നില്ല മഴ തുടങ്ങ കഴിഞ്ഞിട്ട് ഞാലേ ഉണങ്ങി കിട്ടൂലല്ലോ അപ്പൊ കൊറച്ച് ദിവസം മുന്നേ ഒരു മഴ പെയ്തു ഇപ്പൊ രണ്ട് മൂന്ന് ദിവസം മുന്നേമാരി നല്ലൊരു മഴ പെയ്തു പിന്നെ അങ്ങനെ മൂടലള്ളൂ പെയിലില്ല എന്നാ നമ്മുക്ക് ഒന്നുക ഉണ- കാനും കാര്യങ്ങൾക്കും മല്ലി മു ക് അങ്ങനത്തെ നോക്കാനും അങ്ങനത്തന്നൊന്നും പറ്റൂല പറ്റൂല
ഉം എടാ പക്ഷെ ഒരു തോർച്ച ഇല്ല ഇങ്ങനെ പെയ്തോണ്ട ഇരിക്കയാ
ആ അത് അതിലേറെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെപെയ്തുകൊണ്ട ഒന്നിന്നും പറ്റൂലേ
ഇവിടെ ആണെങ്കിൽ ഞങ്ങൾ ടൂറിന് പോയിരിക്കയായിരുന്നു ടൂറിന് പോയിരിക്കുവയായിരുന്നു അ അപ്പം ഞങ്ങളിന്ന് വന്നതേ ഉള്ളൂ നാട്ടി
ആ അവിടുത്തെ കാലാവസ്ഥയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു
അവിടെ നല്ല ചൂടായിരുന്നു
ചൂടായിരുന്നു ആ അ ശരി ആഹ ടൂറ് പോയി കിഞ്ഞാല് ഇങ്ങനെ ബുദ്ധിമുട്ടന്നായിരുന്നു വ നമുക്ക് പുറത്തിറങ്ങാൻ അങ്ങനക്ക ബുദ്ധിമുട്ടന്ന മഴയാവുമ്പോ
അത് അപ്പൊ അതിന്റെ അത്രയും തുണി അത് കൊറ ദിവസത്തെ തുണിയുണ്ട് കഴുകാൻ
ആ ആഹ അത് ശരിയാണ് ഇനിപ്പം ചെലപ്പം രണ്ടീസ
കേട്ടില്ല
തുടങ്ങാനവുമ്പോഴത്തിന്
കുഞ്ഞ് കരയുന്നുണ്ടോ
ആഹ് ബ പിന്നെന്താണ് ഇപ്പ അവിടെ നല്ല മഴെയാണ്
അതെ അതെ രാത്രിയിലപ്പോഴാ ഫുഡ് കഴിക്കു ഇന്നിവിടെ
രാത്രി ഫുഡൊരു എട്ടര ഒമ്പത് മണിയൊക്കെ ആകും മക്കൾക്ക് കൊടുക്കുമ്പോൾ ഒമ്പത് മണിയൊക്കെ ആവുമ്പോഴാണ് കൊടുക്ക
ആ അത് മാത്രല്ല കുഞ്ഞ് കുഞ്ഞുമായിട്ടൊക്കെ ഇരുന്ന് കളിച്ച് ടൈം പോകുമ്പം
ആഹ് ഇവിടെ പത്തുമണിയക്കെയാ കുമ്പോഴക്ക് എല്ലാവാരും കിടക്കും ഉം
ഇവിടെ പന്ത്രണ്ട് മണിായിയണം ഓ ഓ ഇവിടെ പന്ത്രണ്ട് മണിയഴിയണം ഉ കുഞ്ഞുറങ്ങാനെ താമസാ
ആഹ് അത് ശരിയ ചെലേമക്കലോറ ങ്ങണെങ്കി താമസിക്കാറ ഉ അല്ല ചൂടൊന്നും ഇല്ലാത്തോട്ട് പിന്നെകൊറ തക്കെ ചൂടും നല്ലണ്ടാവുന്ന മക്കളും തീരെറങ്ങൂലേ
ആ ആഹ്
എങ്ങനെയണ്ട്
ആണ് ആണ്
ഉം
ഇപ്പൊ ഭയങ്കര തണുപ്പ പൈട്ട്തിക്കുകല്ലേ പക്ഷെ അയാളെ വെളിയില് വെള്ളത്തി കളിയാണ് അയാടെ പണീ
അത് ശെരി മഴയളലൂല്ലേ മ്മ്
തുള്ളി വെള്ളമൊക്കെകെടന്ന അയാൾ ഓടി ഇറങ്ങും
ഇങ്ങനെ തന്നെ വഴെക്കാണ് മഴയത്തെ കൂടി കളിച്ചാണൊക്കെ തന്നെണീക്കാരം പൂതി എന്നാ ആയ്ക്കോട്ടെ ശരി ന്നാ ആഹ് ശരി ഓക്കെ എന്ന പിന്നെ വിളി കഷെ ശരിറേ ഓക്കെ
ഓക്കെ